ഹലോ
ആഹ് പിന്നെ എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം എങ്ങനെ പോവുന്നു?
ആങ്ങ്ത്തന്നെ പോന്ന് ഉം ഉം മഴെന്യാണ്ന്ന് ഇപ്പൊന്ന് കൊറവ്ണ്ട് അവിടെങ്ങനെയാ?
ഇവടെ ഇന്ന് രാവിലൊക്കെ നല്ലൊരു മഴ പെയ്തായിരുന്നു ഇപ്പൊന്ന് നിന്ന്ണ്ട് വെയില്ണ്ട് ഇഞ്പ്പെന്താന്നറിയില്ല്യ
വ്ടെ അങ്ങൻ തന്യയാണവസ്ഥ ആഹ് അതെ അതെ മക്കളെക്കെ സ്കൂൾല് പോയിലെ?
ആയി ഓ പോയി പോയി അവ്ടെ പോയില്ല്യ?
ഓ എല്ലാരും പോയിണ്ട് ഉം ജോലിയൊക്കെ കഴിഞ്ണ്ടാവുല്ലേ?
ഉം കഴിഞ്ഞു കഴിഞ്ഞു ഒരുവിധൊക്കായിങ്ങനെ റെഡിയായിട്ട് രിക്ക്ണു
അതേലേ ഇഞ്പ്പെന്താ പരിവാടി എവിടേലും പോവാന്ണ്ടൊ? ഓ ചായൊക്കെ കുടിച്ചു
ഉം ഇന്നെന്തെ
ഇവിടിരിക്ക്യാണ് സ്പെഷ്യല്ന്ന് ഞങ്ങക്ക് മസാല ദോശായ്രുന്നു ആഹ് കൊറെ ദുവസായി എഹ്?
ഒറ്റക്കിണ്ടാക്കാനറിയോ?
ഓ ഒറ്റക്കന്നെയാ ഇണ്ടാക്കാറ് ഉം എളുപ്പല്ലേ? മറ്റെ വല്ല്യ വല്ല്യ ദോശ അഛന്റെ കല്ല്ണ്ട് പിന്നെ ഉരുളക്കൊക്കെ അങ്ങ് പെട്ടെന്ന്ങ്ങ് വേവിച്ച കൂടും ഉ
ആഹ് വലിയ ദോശക്കല്ല് ഉണ്ടെങ്കി പിന്നെ കൊഴപ്പമില്ല നമ്മൾക്ക് അത്ര നല്ല യൂസ് ചെയ്യല്ലല്ലോ അതെ കുഞ്ഞതൊക്കെല്ലോ നമ്മള് യൂസ് ചെയ്യ
ആഹ് വിടെ പിന്നെ എല്ലാർക്കും അതാ ഇഷ്ടം അതുകൊണ്ട് വലുത് വാങ്ങിച്ചത് ദോശക്കാരല്ല
ആഹ് ആഹ് അത് ശരി അപ്പൊ എങ്ങനെ മാവ് എങ്ങനെയാ ഇങ്ങെ വീട്ടിലരക്ക ചെയ്യാ അതോ വാങ്ങിക്കോ
വാങ്ങിക്കല്ല വീട്ടിലരക്ക ചെയ്യുന്നേ, വാങ്ങിക്ക എപ്പോഴെങ്കിലും വാ വാങ്ങിക്കാറുണ്ടായിരുന്നു, പക്ഷെ എനിക്കത്ര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല വേറെ ഭയങ്കര സ്മെല്ല് പ്രസർവേറ്റീവ് ഒക്കെ നന്നായിട്ട് കൂട്ടുമല്ലോ
ഉം അത് ശരി അപ്പൊ എങ്ങനെ ഡയ്ലി ഒരു ദിവസത്തേക്കായിട്ട്റ്റ് മാത്രമാണോ അതോ രണ്ട്
അല്ല ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവും രണ്ടു ദിവസത്തേ മൂന്നു ദിവസത്തേ ഒക്കെ ഉണ്ടാവും ഉം, പിന്നെ ച അപ്പ പിള്ളേർ വൈകീട്ട് വന്നിട്ടുണ്ടെങ്കില് ദോശയായിരിക്കും കഴിക്കാ ചൂടോടെ ദോശ ചുട്ട് കൊടുക്കും അങ്ങനെയ ആകുമ്പോ പിന്നെ അത് രണ്ടു ദിവസം ഒക്കെ ഉണ്ടാവുള്ളു
എല്ലാ ഇവിടെ അങ്ങനെയൊക്കെ തന്നെ ദോശയൊക്കെ ഭയങ്കര ഇഷ്ട പക്ഷെ എന്നും ഉണ്ടാകുമ്പോ അവര് അങ്ങനെ കഴിക്ക്, അ അപ്പൊ അവർക്ക്, ചെറപ്പാണ് ആ എന്നു ഇത്‌ തന്നെയാണോ ചോദിച്ചൊണ്ടിരിക്കും.
ആ ഞാൻ രണ്ട് ദിവസത്തേക്കുള്ള ആട്ടി വെക്കും ഇപ്പൊ ഇന്ന് ദോശയാണെങ്കിൽ നാളെ പത്തിരി പിന്നെ മറ്റന്നാള് ദോശയായിരിക്കും അങ്ങനെ ചെയ്യും അങ്ങനെ ആവുമ്പം പിന്നെ എടവിട്ട് ആകുമ്പ വലിയ കുഴപ്പമില്ലല്ലോ
ആ ഞാനിവിടെ മാവരക്കുമ്പൊ ഒരു ദിവസം ഇഡലി വെക്കും പിറ്റേന്ന് ദോഷം ഉണ്ടാക്കൂ അപ്പൊ അങ്ങനെ ആവുമ്പോ വല്ലാണ്ടരു ബുദ്ധിമുട്ട വരില്ലേ പിന്നെ എന്ത
ആഹ് അതെ, ആഹ് അങ്ങനെ ഇടക്ക് ഓരോന്ന് ആക്കിയാലേ ഇവരൊക്കെ കഴിക്കു കഴിക്കുള്ളു
ഉ അതെ നമുക്കാണെങ്കിലും അതെ ഡെയിലി ഒന്നു തന്നെ കഴിച്ചോണ്ടിരിക്കുമ്പോ അതൊരു വെറുപ്പാണേ
ഉം ഇവിടെ ഡെയിലി പത്തിരിയാ ഇവിടെ അച്ഛനൊക്കെ എപ്പഴും പത്തിരി വേണം
അ മറ്റേ അരി അരിനെകൊണ്ട്
ആഹ് അരിനൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിയില്ലേ അതെ ഇവർക്ക് കുടുംബപരമായിട്ട് എല്ലാവർക്കും പ അച്ഛന് കറിയൊന്നും വേണ്ട തന്നെ കഴിക്കും പപ്പടം കൂട്ടി കഴിക്കും ഇനി അലുവയുണ്ടോ അലുവ മതി, വറുത്തയൊക്കെ ഉണ്ടേ, അത് മതി.
അയ്ശരി
അങ്ങനെയൊക്കെയ അപ്പൊ പിന്നെ ഡെയിലി അത് വേണം അത് നിർബന്ധ കറി നിർബധ നിർബധ ഒന്നുമില്ല, കറിയൊന്നും വേണ്ടല്ലഅങ്ങനെ തന്നെ കഴിക്ക ചൂടോടെ. ഉം, പിന്നെ അവിടെ ഫുഡൊക്കെ ആയില്ലേ മീനൊക്കെ കിട്ടിണ്ടായിരുന്നോ.
ഏതാണെ ഒരു മിനിറ്റേ
ഫിഷ് ഒക്കെ കിട്ടിയ
ആഹ് ഓ ഇന്ന് ഇന്നലെ ചി ക്കൻ മേടിച്ചായിരുന്നേ
ആഹ് അതാണ കറി വെച്ചേ
ആഹ് ആഹ് അപ്പൊ പിന്നെ അത് ഉണ്ടായത് കൊണ്ട് പിന്നെ ഇന്ന് അതിലേക്ക് അങ്ങോട്ട് വച്ചു
ആ പിള്ളേരൊക്കെ ചിക്കൻ ആണോ കൊണ്ടു പോവാ ചിക്കൻ കൊണ്ടു പോകാൻ പറ്റുവോ
ഏ ഇല്ല അവർക്ക് കൊണ്ടാൻ പറ്റില്ല ആ അവർക്ക് പിന്നെ സ്കൂള് തന്നെ ഫുഡ് ഉണ്ട്
ആഹ് സ്കൂൾണ്ട്ല്ലേ
ആഹ് അതെ അതെ അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തേലും ചെറുതായിട്ട്
ഉം
ആഹ് അപ്പൊ നമ്മെന്തന് അനുസരിച്ച് ചെറിയാ തോതിൽ എന്തേലും കൊടുത്താൽ മതി
ഉം ഉം പിന്നെ എവിടെയും പോവാനുണ്ടോ അന്ന്
ഇന്നിപ്പം കാര്യമായിട്ട്‌ എങ്ങും പോകാനൊന്നും ഇല്ല, ഇന്നലെ ഇപ്പൊ പോയിട്ടൊക്കെ മേടിച്ച്‌ വന്നതൊണ്ട് പിന്നെ നിന്ന് പിന്നപ്പ അങ്ങനെ
അതല്ലെ ഇനിയിപ്പം ഓണം ആവാനായില്ലല്ലേ അടുത്തത് മാസം ലാസ്റ്റ് അല്ലേ വരുന്നത് ഓണം, ഓണം ഇല്ലേ വീട്ടില് ഇല്ലയേ
വീട്ടില് ഇവിടെ ഹസ്ബൻന്റിന്റെ വീട്ടിലില്ല, എന്റെ വീട്ടിലുണ്ട്
ആഹ ആ
ആ അവിടെ ചെറിയമ്മേന്റെ മോൻ മരിച്ചായിരുന്നേ, അപ്പൊ അതുകൊണ്ട് ഇവിടില്ല
അതെല്ലേ ഉം ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെയാ വലിയൊരു കുടുംബ അപ്പൊ ആരെങ്കിലും കുടുംബത്തില് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കില് ഓണോ വിഷുന്നുണ്ടാവില്ല
അതെല്ലെ ആഹ ആഹ ആഹ
തറവാടൊക്കെല്ലേ നോക്കുക നമ്മള് തറവാട്ട് സ്വന്തം അങ്ങനെയല്ലേ ആ ഇത് കുറച്ച് അക ന്നായാല് പോലും അങ്ങനെക്ക് വിഷു ഓണോന്ന് ഒന്നും സെലിബ്രേറ്റ് ചെയ്യൂല ഉം
ഞങ്ങക്ക് പറഞ്ഞൽ വലിയൊരിതാ അപ്പോ ഏതേലും വള്ളിലോ പുള്ളിലോ ഒക്കെ ഉണ്ട ചാലും ആ നമുക്ക് ചെയ്യാൻ പറ്റില്ല
ആ ഞാനിവിടെ വന്നേരം എങ്ങനെയായിരുന്നു കൊറെ വർഷത്തേക്ക് ഓണം വിഷു ഒന്നൂല്ലാരുന്നു പിന്നെയാണ് ഇപ്പൊ മക്കള് മോളാ ഒക്കെ കുറച്ച് വലുതായെന്‌ ശേഷാണ് അവള് പറയു വിഷുവിന് പടകം വാങ്ങണം പൂ വാങ്ങണന്ന് പറയുമ്പോ പിന്ന അച്ഛാ ഒക്കേ പറയും എന്നാ വാങ്ങിക്കാന്നോള്ള മക്കളെ വാശിക്ക് നിന്നോടുക്കും
നിന്ന് കൊടുക്കാതെ ആ എന്റെ വീട്ടില് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഏറെക്കുറെ ഞാനൊക്കെ ചേച്ചിട്ട് പിന്നെ കുറെ എപ്പോഴാ കോളേജിൽ എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് പിന്നെ ഒരു ഓണം ഉണ്ടാവുന്നത്
തീരെണ്ടാവല്ലോ നമുക്ക് ശരിക്കും ഒരു വർഷത്തിലാകെ ഒരു തവണ വരുന്നതാലോ
അതെ എന്നിട്ടൊക്കെ ഒരു പൂവിടാനും ഒരു പടക്കം പൊട്ടിക്കാനൊക്കെ എ വെച്ചിട്ട് അറിയോ
ഉം അയിന് ഒരാഗ്രഹാവും പിന്നെ
ആഹ് ആഗ്രഹമായിരുന്നു നമുക്കൊന്നും എല്ലാ കൊല്ലോവും ആരെലും മരിച്ചു- എനിക്ക് അങ്ങനെ ആവുമ്പോ ഇടാനും പറ്റില്ല
അതയല്ലേ എന്റെ വീട്ടിലൊന്നും പിന്നെ അങ്ങനെ ഒന്നും നോക്കൂല്ല തറവാട്ടില് മാത്രമേ നോക്കുള്ളൂ അത് നമ്മള് സ്വന്തം വീട്ടില് അങ്ങനെ ഇണ്ടെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ ഞങ്ങള് കണിയൊക്കെ വെക്കും ആഹ്
ആഹ്
കണി ഒക്കെ വെക്കും ഒരു കൊഴപ്പമില്ല അവിടെ അങ്ങനൊന്നും ഇല്ല
അല്ല ചെലര് അങ്ങനെ പറയും നമ്മള് വല്ലാണ്ട് അങ്ങോട്ട് നോ കഴിഞ്ഞ പോവും അതെ ആഹ് കണി മുടക്കാൻ പാടില്ലേ വിഷുവിന് അതെയതെ കൊല്ലത്തിലേ ഒരിക്ക നമ്മള് ഒരു അന്നത്തെ ഒരു കൊല്ലത്തിന്റെ ഒരു ഇതാണ് വരാ. എന്നൊക്കെ വച്ചിട്ട് പറഞ്ഞ പക്ഷെ ചെലോരാണെങ്കില് ഭയ
ഭയങ്കര ചിട്ടയാണ് അത അവടെക്കെ അങ്ങനെയാ ഭയങ്കര ചിട്ടയാ. ഭയങ്കര കൊറെ നിയമങ്ങളൊക്കെയ.
എന്ന് പറിം
പേടിയ അവർക്ക് കുടുംബക്കാരെ പേടിയാ
ആഹ് അതാണ് അവരെന്തേലും പറയോ ചോയി
ഓഹ് അതാണ് നമ്മള് ചെയ്ത നമ്മളിപ്പം പൂവിട്ട ഓര് എന്ത് പറയും. ഓര് ചെയ്യുന്നില്ലല്ലോ ഓര് ചെയ്യുന്ന പോലെ തന്നെ നമ്മള് ചെയ്യണം എന്നൊക്കെയുള്ളരു
ആഹ് അതാണ് പക്ഷെ ഇപ്പൊക്കെ കൊറ പണ്ടൊക്കെ ഭയങ്ക രായിരുന്നു കൊറ ന്നുല്ല പക്ഷെ ഇപ്പൊ പിന്നെ കൊറച്ച് ആൾക്കാര് ആഹ് കൊറ് ച്ച് ര് മാറ്റം ഒക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങ തന്നെയാണ് എവിടെയെങ്കിലൊക്കെ മരിച്ചിണ്ടാവും പക്ഷെ നമ്മള എന്നട്ട് ഇമ്പ ടീം ഇടില്ല ആരുട്ടില്ല പറഞ്ഞില്ല പക്ഷെ ഇപ്പം കൊറച്ചൊക്കെ ഇതൊക്കെ ആയപ്പോ ആൾക്കാാര് പിന്നെ അതവടെല്ല അത്ര ദൂരല്ല അതൊക്ക നോക്കിട്ട് കാര്യല്ല്യ പറഞ്ഞ്ട്ട് വേടിക്കൊക്കെ ചെയും നമ്മള അടുത്ത വീട്ടിലൊക്കെ പൂവൊക്കെടുമ്പോഴേ നമുക്ക് ഇത്ങ്ങനെ കാണുമ്പോ
അതന്നെ എന്തോ ഒരു പോലെ യാ കൊല്ലത്തിൽ ഒന്ന് വരുന്നതല്ലേ ഉം പിന്നെ ഡ്രസ്സൊക്കെ എടുക്കലില്ലേ ഓണത്തിന്ല്ലേ
ഉം ഡ്രസ്സൊക്കെ എടുക്കും ഡ്രസ്സൊക്കെ മേടിക്കും അത് ഇത്പ്പോ തന്നെ നല്ല ടു ൻത്തെ കുടബക്കാരക്കെ ആണച്ചാ ഡ്രസ് എടുക്കില്ല അവര് അറിയില്ലേ കാണലില്ലേന്നൊക്കെയ്ച്ച്ട്ട് കുറച്ച് ദൂരൊക്കെയാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ക്കും. പക്ഷെ എന്താ പറ ഫുഡും ഉണ്ടാക്കും പക്ഷെ ഈ പൂവിടല് മാത്രം ഉണ്ടാവില്ലേ ആകോശ ഷ
ഡ്രസ് എടുക്കും അതെ ഫുഡ് ഉണ്ടാക്കും ഫുഡ് എല്ലാം എന്തായാലും ഉണ്ടാക്കും ഇപ്പൊ സദ്യ തന്നെ ഇപ്പൊ രണ്ട ഇപ്പര കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ വിഷുവിനും കഴിഞ്ഞ ഓണത്തിനും ഞങ്ങള്ൾ പുറത്തുന്ന് ഓർഡർ ചെയ്തായിരുന്നു ആ ആഹ ന ഞങ്ങൾ ആള് കുറ അച്ഛനും അമ്മയും ഞാനുംല്ലള്ളൂ ഹസ്ബൻഡും ആ അനിയനും ഒക്കെ പുറത്തായതൊണ്ട് ഒരുപാട്ണ്ടാക്കി വേസ്റ്റ് ആകും നമ്മള് സദ്യക്കാവുമ്പോ കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്തായാലും ഉണ്ടാക്കുമ്പോ കൂടിപ്പോ ഉ നമ്മള് ആളെപ്പോ
വെടിച്ചായിരുന്നു ഞാനും ഹസ്ബൻറും അമ്മയും കുട്ടികളല്ലേ ഉള്ളൂ വേറെ ആരും വരാണ്ട് ഇരിക്കാനൊന്നുമല്ലല്ലോ അപ്പൊ എപ്പോഴും ഇതുപോലെ തന്നെ നമ്മളെന്തൊലും കുറച്ചായിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എങ്ങനെ ഉണ്ടാക്കിയാലും കൂടുക്കും പിന്നെ അത് ഫ്രിഡ്ജില് വെച്ച് അങ്ങോട്ട് ഇട്ട് ഇ അങ്ങോട്ട് വെച്ച് ലാസ്റ്റ് കൊണ്ടുപോയി കളയും ആ ബുദ്ധിമുട്ട് ആ അതെ അ ഭയങ്കര പാടാണ്
ഇത് അമ്മ അന്ന ആശ്യത്തിന് കഴിഞ്ഞാ പിന്നെ ഞങ്ങളാ പിന്നെ അന്ന് എന്റെ വീട്ടിൽ പോകുന്നുക കൊണ്ട് പിന്നെ ഉച്ച
ആഹ മാത്രം മതിയല്ലോ പിന്നെ അഥവാ തരികണെങ്കിൽ ഒരുപാ തരുല്ല അപ്പൊ നമുക്ക് വണെങ്ക ഒരു രണ്ട നേരം കഴ തന്നെ ഉള്ളൂ പിന്നന്നത്തേക്ക് എന്തേര് കുറച്ച വന്നങ്കേ ഉള്ളള്ളു അപ്പൊ പിന്നെ അതന്നെ നല്ലത്
വിചാരിച്ചതിനെക്കാട് കോണ്ടിറ്റ് ഉണ്ടാവാറുണ്ട് നമുക്ക് നമ്മള് കുറച്ചിട്ടേ പറയാറുള്ളൂ
ആഹ് അതന്ന ഞങ്ങള്ൾവിടന്ന ഇഴിഞ്ഞ പ്രാവശ്യക്ക ഇപ്പോ തന്നെടിച്ച്ത് ഞാനും രണ്ടുന്ന് വാങ്ങിച്ചാ മതി പിന്നെ നമ്മൾ ഈ പച്ചക്കറികള് മേിക്കണം ഉണ്ടാക്കണ ചിലത് ഇതൊക്കെ വെച്ചക്കുമ്പോ മേടിക്ക തന്നെ നല്ലത് ഉ ആ സമയ ആുമ്പോ പച്ചക്കറിക്ക് നല്ല റേറ്റ് ആും
ആ അഞ്ഞൂറ് രൂപ ആയിട്ടേള്ളൂ ആകെ ഞങ്ങള്ൾ അഞ്ചു പേർക്കുള്ള സദ്യ ഫുള് പപ്പടം വരെുണ്ട് എല്ലാം ഉണ്ടായിരുന്നു രണ്ടു തരം പായസം
ച്ചത്
രണ്ട് തരം പായസൊക്കെ ഇപ്രാവിശ്യം കൊറച്ചൂടെ ഒന്ന് കൂടി എഴുന്നൂറ്റി സംതിങ് എന്തോ ആയി കുറച്ചൂടെ ഒന്ന് കൂടി പച്ചക്കറിക്കൊക്കെ റേറ്റ് കൂടിയ ടൈമേനല്ല വിഷുവിന് ആഹ് അങ്ങനെ ഉം
എന്നിട്ട് ഞാനിത് പേടിക്കാന്നുള്ളരി ഇത് പറഞ്ഞപ്പോ അമ്മൊക്കെ പറഞ്ഞു ഒരു ഈ നല്ല ദിവസമായിട്ട് എങ്ങനെയാണ് മേടിക്കുക നമ്മള് വീട്ടില് വെക്കേണ്ടേ എങ്ങനെ എങ്ങനെയക്കെ അപ്പ നമ്മൾ രാവിലത്തെ വെക്കണ്ടല്ലോ ആഹ് വെറുതെ എന്തിനാ വെച്ചിട്ട് പക്ഷെ ഇത്ര കൊറച്ച് റേറ്റില് കിട്ടിയപ്പോരണം പറയും ഇന്താ ലാഭ കേട്ടോ മറ്റേത് പച്ചക്കറി വേലിക്കുന്ന അതിലേക്ക് വേണ്ട സാധനങ്ങൾ വേറെ മേടിക്കലോ ആഹ് അതിക്ക് വേണ്ട പിന്നെ ഗ്യാസ് അത് പിന്നെ ആഹ് കുറച്ചൊക്കെ വേണ്ട പറയായും ഇതന്നെ നല്ലതട്ടോ എഹ് ഇങ്ങനെ
പിന്ന ഒരുപാട് സമയ ഞങ്ങള് ചോറ് വീട്ടിൽ വെക്കും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്ക ചോറ് പിന്നെ
ആഹ് ആഹ് അന്ന്ഞങ്ങ ചോറും വച്ചില്ല ചോറ് ഇതിൻ്റെ കൂടെ തന്നെണ്ടായിരുന്നു ഒരു നല്ല ഇതിപ്പോ തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങ അന്ന് പേരല്ലേള്ളു പിന്നെ ഇതുപോലെ അന്ന് മാവ ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ എന്താ ദോഷ എന്തെിലും വ ഉണ്ടാക്ക ന്ന് പറഞ്ഞിട്ട് അങ്ങനെ വറ്റുക ചെയ്തു ഉം ഉം പിന്ന അങ്ങനെ
ഓണം വരുന്നുണ്ട് ഉം അതെ ഓണം ഉണ്ടാവും ഞങ്ങക്ക് കൊണ്ട് കൊറെ പേരുണ്ട് ഇപ്പ വയസ്സായാലും വയ്യാത ന്നരൊക്കെ ഉണ്ട് എന്ത അവസ്ഥന്ന് അറിയില്ല ഉം
മസാവ കൊ കഴിഞ്ഞ കിട്ട
അതെ ഉം ഓഗസ്റ്റ് ലാസ്റ്റിനാ തോന്നുന്നല്ലേ വരുന്ന ഈ പ്രാവശ്യം നേരത്തെ
ആഹ് അതെതെ ഉം ലാസ്റ്റ ഒക്കെയ വരുന്നു ഓഗസ്റ്റ് ലാസ്റ്റ ഒക്കെ വരുന്നുണ്ട്
ആഹ് ആഹ്
അങ്ങനൊക്കെയ ആയിട്ട് വന്നോണ്ടിരിക്കുന്നു ഉം ഞാൻ എന്തലും വിളിക്കണ്ടെ എനിക്ക് ഒരു കോള് വന്നണ്ടേ
ആഹ് ആയിക്കോട്ടെ ശെരി.
ആഹ്